എന്തെല്ലാ വിശേഷം?
ഉം സുഖം തന്നെ
ആഹ്
പിന്നെ
പിന്നെ ഇങ്ങക്ക് ഫുഡൊക്കെ ഒണ്ടാക്കാൻ അറിയാവോ?
ഫുഡ് ഉണ്ടാക്കാനറിയോയിച്ചാല് കാര്യായിട്ടൊന്നും അറിയില്ല. ചായക്ക്ന്നല്ലാതെ കൂട്തലൊന്നും ഞമ്മള് ചെയ്ത്ട്ടില്ല. മറ്റ്ള്ളൊന്നും ഞമ്മള് ചെയ്യലില്ല ഇങ്ങള്ണ്ടാക്കോ? ‌
അത്യാവശം ഒര് ബിരിയാണി ഒന്നും വെക്കാൻ
ഏയ് അതൊന്നും കഴിയില്ല അതൊന്നും കഴിയില്ല.
ആഹ്
ഇനിയിപ്പോ ഏറിയ ഒര് ഓംലെറ്റ് ഏറിയ ഒരു ഓംലെറ്റ് അ ഒര് ഓംലെറ്റും കട്ടൻ ചായേം ചെയ്യും അത്ര തന്നെ ണ്ടാവൊള്ളൂ.
ഞാന് ട്രൈ ചെയ്യും കേട്ടോ കൂടെടക്ക് സഹായിക്കും ഒന്ന് ചെയ്ത് നോക്കും.
ആഹ്
ചെലത് പാളി പോവും.
ആഹ് ആയ്ക്കോട്ടെ. ആഹ് നമ്മക്ക് ഇപ്പ അതിലൊന്നും താല്പര്യം വന്നിട്ടില്ല നമ്മക്ക് സമയം കിട്ടിട്ടുല്ല അത് വേറെ വിഷ്യം ഒക്കെ വൈഫ് എപ്പളും പറയും ഉം അങ്ങനെ ആക്കികൂടെ ഇങ്ങനെ ആക്കികൂടെ എന്നൊക്കെ പറയും
സമയമാണ് മെയിനായിട്ടും വേണ്ടത് ഇതിന് സമയമുണ്ടെങ്കി നമുക്ക് ചെയ്യാം
ആഹ്
അല്ല വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ആഹ് നല്ല ഫുഡുകള് കിട്ടും എനിക്ക് അവിടുത്തെ ഫുഡുകളും കോഴിക്കോടനൽവ ഇങ്ങനൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടവാ ആഹ് നല്ല ബിരിയാണിയും നല്ല മന്തിയും ഒക്കെ കിട്ടും ഇയും തൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ ആഹ് ഈ ലോക്കല് ഷെഫുകള് ഉണ്ടാക്കണ ലോക്കല് പാചകക്കാരെ
ആഹ് അതെ അതെ അതെ
ഇപ്പൊ കടയിൽ പോയ യമൻ മന്തി എന്ന് പറഞ്ഞ് മന്തി വരും നമ്മള് സത്യം പറഞ്ഞ ഞ്ഞ യമനി പോയി കഴിച്ചാലല്ലേ അയ്ന്റെ ടേസ്റ്റ് അറിയാവു ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി
അതെ അതന്നെ പേര് അങ്ങട്ട് പലതും ക ഇട അതിനൊപ്പിച്ചിട്ട് ഇവിടെ ഇണ്ട്ട്ടോ നമ്മളെ വീടിന്റെ അടുത്തായിട്ടൊരു ഇത്ണ്ട് മന്തി അത് ഫേമസ ഏഹ് പല മന്തികളും കൂടെ വന്ന് മന്തി പോ വന്ന് പൂട്ടി പോയിട്ടുണ്ട് പക്ഷെ ഇത് ക്ലിക്കാ അല്ല അവിടുത്തെ ഒരു നല്ലൊരു ഇതാണ് ഉം എല്ല നല്ല
ആഹ് നമ്മള് ഇവിടെയും ഒന്ന് രണ്ടു ഇവിടെയും ഒന്ന് രണ്ട് മന്തിക്കടകളൊക്കെ ഉണ്ട് പക്ഷെ ഞാനും നോക്കുന്നത് എട ന്നാൽ ക്ലിക്കല്ല വല്യ ക്ലിക്കല്ല ന്നാലും ഓടിപ്പോവുന്നുണ്ട് ഉം ഉം ഫുഡ് ഞാന് ഒന്ന് രണ്ടിടത്തൊന്ന് കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ
ഉം
പലർക്കും പല ടേസ്റ്റ് ആണല്ലോ
ഏഹ്
പലർക്കും പല ടേസ്റ്റ് ആണല്ലോ
അഹ് അതെന്നെ അതെന്നെ അതെ
ഉം എല്ലാർക്കും ഒരു കട തന്നെ ഇഷ്ടപ്പെടണോന്നില്ല
ഇല്ല ല്ല ഇല്ല
ചെലർക്ക് ഇഷ്ടപ്പെടുന്ന കട നമുക്ക് ഇഷ്ടപ്പെടണോന്നില്ല
അതില്ല
നമ്മള് ഇഷ്ടപ്പെടുന്ന കട മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണൊന്നൊന്ന്ല്ല
ഇല്ലില്ല അതനെ
ഇതുണ്ടാ
പക്ഷെ നമ്മള് അങ്ങോട്ടൊക്കെ വന്ന് കഴിഞ്ഞാ വടക്കോട്ടൊക്കെ വന്ന് കഴിഞ്ഞാ നല്ല ഫുഡും നല്ല നല്ല സ്ഥലങ്ങളും നല്ല ഫുഡുകളും എല്ലാം കിട്ടും നല്ല ആൾക്കാരും ഒക്കെയാണ്
ആഹ് ആഹ്
ഉം വടക്കം മേഖലകളില് നല്ല സന്മനസ്സുള്ള ആൾക്കാരൊക്കെയാണ്
ആഹ് വേറെ ഫുഡ്കൾ എന്താണവ്ടെള്ളത് ഈ ബ്രോസ്റ്റ് ഇതൊക്കെ ഫേമസ് ആണോ ങ്ങളെ നാട്ടില്
ഇ ഇവിടെ ലോക്കലായിട്ട് ബോസ്റ്റഡ് ഒന്നുംല്ല ആഹ് പിന്നെ കെ എഫ് സി അങ്ങനെയൊക്കെ കെ എഫ് സി സെന്റർ ഇവിടെ ഒന്ന് രണ്ടെട്ത്തൊക്കെ ഉണ്ട്
അഹ്
പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആഹ് ആഹ് അതിന് ഫുഡ് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട്
ആഹ്
അതുകൊണ്ട് എല്ലാർക്കും ഒന്നും ദഹിക്കണോന്നില്ല ഞാൻ പോയി കഴിച്ചിട്ടൊക്കെയുണ്ട് കെ എഫ് സിയിലൊക്കെ പോയി എടക്കെടക്ക് കഴിക്കും
ആഹ്
ആഹ് ആഹ് ഞാനും എന്റെ വൈഫും എടക്കൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് ഇപ്പം ഉം പൊതുവെ അങ്ങോട്ട് പോക്കില്ല
ആഹ്
മറ്റേത് മന്തിയില് പോയി കഴിഞ്ഞാ നമ്മക്ക് റൈസും കിട്ടും പീസും കിട്ടുവല്ലോ അതുകൊണ്ടിപ്പം അങ്ങോട്ടങ്ങ് പോവും അതിലോട്ടങ്ങ് പോവും ആഹ്ഹാ മറ്റേതില് മീറ്റ് മാത്രല്ലേ ഒള്ളൂ
ആഹ്
അതുകൊണ്ട് കഴിവതും മന്തിക്കടയിലോട്ട് പോയിക്കഴിക്കും അതാവുമ്പോ റൈസും കിട്ടും ആവശ്യത്തിന് ഒന്നോ രണ്ടോ പീസ്കള് കിട്ട് എങ്കി നമുക്ക് ഓക്കെ
ആഹ്
ഉം ഉം പിന്ന വേറെന്താ വിശേഷം
വേറെന്താ ഇനിപ്പ ഉച്ചക്ക് എന്താ ഫുഡ്
ഉച്ചക്കിൽത്തേക്ക് ഫുഡ് ആയിക്കൊണ്ടിരിക്ക്ന്ന്
ഉം സാധാ നോർമലല്ലേ ഇണ്ടാവൂള്ളു സ്പെഷ്യൽ ഒന്നും ചെയ്യ്ലല്ലോ
ആഹ് നോർമലാ ഓഹ് ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല ഏ് ചോറും മീൻകറിയും
ആഹ്
പിന്നെ എന്തെലും തോരനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉം രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നോണ്ട്
ഉം അവിയലൊക്കെ ഉണ്ടാക്കാേങ്ങൾ അവിയല് അവിയല്
അവിയല് നമ് ഞാ ഇല്ല ഇല്ലില്ല നമ്മള് സാമ്പാറ് ഹ് അ് ചോറ്
ഉം
മീൻകറി ഏഹ് മൊട്ടക്കറി കടലക്കറി ആഒക്കെ എടക്ക് ഗൾഫിലാര്ന്നൊണ്ട് കൊച്ച് കൊച്ച് കറികളൊ ഓക്കെ ഒരുവിധൊക്കെ പഠിച്ച് ഉം ശെരിയെന്നാ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ എന്നാ എനിക്കും നമ്മുടെ വീട്ടുകാർക്ക് കഴിക്കാനുള്ള രീതിയിലുള്ള ബിരിയാണി അങ്ങനെഉള്ളതൊക്കെ ചെയ്യും
ഉം
ഉം അല്ലാതെ ആഹ് ഞാന് വെളിയില് എം ഒ ഒത്തിരി പേര്ക്ക് നമ്മടെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ച് കൊടുക്കുന്ന രീതിലുള്ളതൊന്നും ചെയ്തിട്ടില്ല നമുക്കൊരു പേടിയമ്പയും മോശമായി പോയി കഴിഞ്ഞാ പിന്നെ അതൊരു ഇതല്യോ
ആ അത്ശെരിയാ
അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നിട്ടില്ല
ആഹ്
അതിന് ട്രൈ ചെയ്തിട്ടില്ല നമ്മടെ അത്യാവശ്യം വീട്ടി വീട്ടിലെ ഒരു രണ്ട് മൂന്നാല് പേർക്കുള്ളത്
ആ അത് അങ്ങനെ തന്നെ ആ പിന്നെപ്പോ എന്ത് കുറവും. കുറവും കുറ്റം വന്നാല് ഞമ്മൾ വീട്ടുകാര് തന്നല്ലേ.
ആ അതുകൊണ്ട് അത് അതാ അതുകൊണ്ട്. ചിലപ്പോ അങ്ങ് നന്നാവും ചിലപ്പോം എന്തെങ്കിലും ഒരു ചെറിയ പോരായിക്കവരും.
ഉം
ഉം പെരുന്നാളിനൊക്കെ നമ്മള് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും.
ആ അതെ അതെ.
ഉം ഉം ഉം പിന്നെ വേറെന്താ വിശേഷം.
വിശേഷം പ്രത്യേകിച്ചും കാര്യന്നുഇല്ല. അപ്പൊ ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഞാൻ ഷോപ്പില് പോവാൻ നിക്കാണ് പിന്നെ കുറച്ച് വഴുകി മൂ എന്തെ
ആഹ് ആഹ് ഓഹ് വൈകിവന്നേന് ഓഹ് സഹപാഠികൾക്ക് പ്രശ്നൊന്നുഇല്ലയൊ.
ആ അല്ലല്ല അപ്പ ഞാൻ ചെല്ലും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോും ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല.
ആഹാ ആഹ്
എന്തെങ്കിലും നമ്മൾ ഇറങ്ങി എവിടെങ്കിലൊക്കെ പോയ് വെരി എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ എല്ലാർക്കും വരുന്നല്ലാരുന്നു.
ആ ഹാ ഹാ ചിലടത് ‌ ഒന്ന് വൈകിക്കഴിഞ്ഞാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
ആഹ് ആഹ്
പിന്നെ വേറെന്താ.
ഏഹ്
വേറെന്താ വിശേഷം.
നമ്മള് പിന്നെ അങ്ങനെ പോവുവാണ് അത് അതെ കുറെ കാലം അപ്പൊ അതങ്ങനെ ഒരു ഇതിൽ പോവണ്.
കുറെ വർഷം ആയോ.
ആഹ് ആഹ് ഏഹ് ഇരുപത്താറ് വർഷത്തോളയി.
ആഹ് ആഹ് ആഹ് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയല്ലോ
മൂ അപ്പോ അങ്ങനെ ആ രീതിൽ ഇങ്ങനെ പോവണ് നമുക്കൊരു മു വേ വെല്യ ഇതുണ്ടായിട്ടല്ല എന്നാലും ഇപ്പോ അവരെ സഹായം കാര്യവും അങ്ങോട്ടും ഇകന് പലതും. നടക്കണൊണ്ട് പിന്നെ അത് അവിടെത്തന്നെ അങ്ങനെ പോണ് അവിടെ അങ്ങോട്ട് മാറിട്ടില്ല അങ്ങനെ പോവാണ്. നട് ചെയ്തു പിന്നെ അങ്ങനെ നമ്മള് കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പൊ ഉദാഹണം പയ് ഏ കൂലിപണിക്ക് പോകവാണെങ്കിൽ അല്ലെങ്കി നിങ്ങളെ പോലെ ഒരു പെയിന്റ് പണിക്ക് പോവാണെങ്കിൽ നമുക്ക് പിന്നെ. ലീവ് എടുക്കേണ്ടിവരും. എന്തെങ്കില് ഒരു കല്യാണത്തിനോ എന്തെങ്കിലും മരപ്പിനോ എന്തെങ്കിലും ലീവെടുക്കേണ്ടി വരും. ഇതിപ്പോ നമ്മള ആ ഇത് കഴിഞ്ഞാൽ ആ മണിക്കൂറോ ചിലപ്പോ ഒരു മണിക്കൂർ ഏറിയാല് അത് പോയി ഇരിക്കും.
ആ ഹാ ആ ഹാ. ആ ആ അത് വല്യൊരു വല്യൊരു അനുഗ്രഹം ആ കേട്ടോ.
ആ
ഞമ്മക്ക് ആ ഒരു ചെറിയൊരു പരി നമ്മള് ഒരു ചെറിയ ഇതിനും ഒരു നമ്മള് അന്നത്തെ ദിവസം ലീവ് എടുക്കണം.
ആ
ആ ലീവ് എടുത്തേ പറ്റൂ. ഉ ഇവിടെ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കത്തൂല്ല. അവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ടോ ചീനി.
ഹലോ മരച്ചീനി ഇല്ല നമ്മളൊക്കെ ക കടേലുള്ളൂ നമ്മടടുത്ത് ഇല്ല നമ്മള അവിടെ അടുത്തൊക്കെണ്ട് ഏഹ് ഇപ്പൊ എന്ത്ണ്ട് വെല ഇവിടെ കിലോക്ക് മുപ്പത്തഞ്ച് രൂപ ഓ ആ അപ്പൊ ഇവിടെ കിലോ മുപ്പത്തിഞ്ച് കടയില് കിലോ മുപ്പത്തിയഞ്ച്
ആ ഇവിടെ രണ്ട് കിലോ നൂറ് രൂപ
അപ്പ അമ്പ അമ്പത് രൂപ ഉണ്ടല്ലേ
ആ കിലോ അമ്പത് രൂപ
ഓ
ഇവിടെ പൊതുവെ സാധനങ്ങൾക്കൊക്കെ ഇച്ചിരി വെല കൂടുതലാ
ഇവിടെ ആദ്യ ഇതിന് മുന്നേ നാപ്പ ഇതുവരെ പോയിട്ടുള്ളൂ കൊറച്ച് മുമ്പ് നാപ്പത് രൂപ വരെ പോയിട്ടുള്ളൂ അന്ന് ഇവിടെ കൃഷിയൊക്കെ പൊതുവെ അതൊന്ന ഒരു പ്രാവശ്യം മൊത്തം കൃഷി നശിച്ചിട്ട് പിറ്റെത്ത പ്രാവശ്യ ഇണ്ടാക്കീട്ട് അൻപത് രൂപ വരെ ടൈറ്റ് വന്നിട്ട് അങ്ങനെ ഒരു നാപ്പത് രൂപ വരെ പോയിട്ടുണ്ട് പിന്നെ കീപ്പടേക്ക് പോകുന്നേ ആണ്
ഓക്കേ അപ്പൊ നോക്കിക്കോളിൻ സമയായിട്ടുണ്ട്
ആഹ് എന്നാ യിക്കോട്ടെ ആഹ് ആ ച്ച് വെച്ചോ